എവിടെ ബ്രോ എന്താപരുവാടി
എന്ത് പരിപാടി ഇങ്ങനെ പോണ് ഈ എവടെള്ളത്
ഞാ അതാ ഇവിടെ നമ്മള നാട്ടിലുണ്ട് നമ്മുക്ക്പ്പന്ത പരുപാടി നമ്മ ഉമ്മാന്റെ വീട്ടിലാണ് വിരുന്ന് വന്നാണ്
ഏ എന്തെ ഉമ്മാന്റെ വീട്ടിൽ വെറുതെപോയതാ?
ആ വെറുതെപോയതാണ്
പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാറിയോ
ആഹ്.
ആഹ് ഞമ്മക്ക് ട്രിപ്പോണ്ടേ.
ആഹ് പോവെയ് യൊട്ക്ക പോവാ ങ്ങള് പർഞ്ഞോ ഞമ്മക്ക് സെറ്റെയ്യ എവിട്ക്ക സെറ്റെയ്യ്. വെറർതെ പെരെ തൊൽച്ചിര്ക്കയല്ലേ ഞമ്മക്ക് പ്പെന്താ പരിപാടി വെർതെ എവ്ടെങ്കിലൊക്കെങ്ങനെ പോവന്നെ.
ന്ന ഞാനവ് ആ ഒരു സ്ഥലം പർഞ്ഞെര. നല്ല സ്ഥല ഞാങ്ങനെ കൊറെ റീലണ്ട് ഞാ റീലണ്ടിട്ടെ ഞാങ്ങനെ കൊറേങ്ങനെ. സ്ഥലംങ്ങനെ ഓര് അട്ച്ചോക്കി ചെക്കമ്മാരോട്ങ്ങനെ ചോദിച്ചന്ന് അപ്പോ ചെ ക്കമ്മാര് പർഞ്ഞു നല്ലൊരു സ്ഥലണ്ട് അയത് കിഡിലം സ്പോട്ട് അതായ്ത്. പോയാ മൊതലാവുന്ന ചെക്കന്മാര് പർഞ് ചെക്കന്മാര് പർഞ്ഞത്. ഞാ കൊറേൾക്കാരോടിങ്ങനെ ചോയ്ച്ചിന് പിന്നെ റീലും കൊറേ തക്കെ ഷോർട്സൊക്കെ നോക്ക്യോക്കി. അപ്പ പിന്നെ സ്ഥൽത്തിൻ്റെ ദൂരും ഒക്കെച്ചോക്ക്യപ്പൊ നല്ല സ് അറ്റ സ്ഥല അതായ്‌ത്. കണ്ടം മൊതലാവുന്ന ചെക്കമ്മാര് പർഞ അതായ കൊറെ കാണാനുണ്ട്. പിന്നെ പോരാത്തെനി മഴക്കാലല്ലേ മഴക്കാലയൊണ്ട് നല്ല കോടിം. പിന്നെ നല്ല മഞ്ഞും അല്ല ക്ലൈമറ്റാന്നർഞ്ഞി ക്ലൈമറ്റ് കണ്ട മൊതലാവുത്ര അങ്ങത്തെ സ്ഥലം. അതായത് ജസ്റ്റ്ങ്ങനെ കണ്ടിരിക്കാ മാത്ര നമ്മള് അന്ന് പോയരി മൂന്നാറതെ മാതിരിയോന്നല്ലത്രെ. കണ്ടാണ് മൊതലാവുന്നൊക്കെ പർഞ് അങ്ങൻത്തെരു സ്ഥലംണ്ടത്രെ അതായത് ഞാങ്ങന അട്ച്ചോക്കി എത്ര ദൂരള്ളോ ക്ക് പ്പേകദേശം ഞമ്മഇവ്ട്ന്ന്. ഒരു കൂടിപ്പോയാ ഒര് മുപ്പത്തി ഒരു മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് ടു അല്ലെങ്കി ഒരു അയ്മ്പതിന്റെ ഉള്ളില്. ത്രള്ളൂ പ്പഞമ്മള് പോണ വഴിം പിന്നെ. കാറും ബൈക്കക അങ്ങനെക്കാവുമ്പോ വിത്യാസം വരില്ലേ നമ്മള് മിക്കവാറും കാറാണല്ലോ ചാൻസ്. അപ്പൊ അങ്ങനെ നോക്ക്യോക്ക്യപ്പോ ബൈക്കോക്ക്യപ്പോ. ഒരു നാപ്പെന്റട്ത് കാണിക്ക്ണ്ട് കാറാവുമ്പോ ഒരു നാപ്പത്തഞ്ച് കാണിക്കണ്ട്. പിന്നെ കാറാവുമ്പൊ സുഖന്തച്ചിണ്ടെങ്കി നമ്മളെ കത്തിച്ചാണ്ട് പോയാ പോരെ. അപ്പന്തായാലും നോക്ക്യൊക്കിപ്പ നല്ലൊരു സ്പോട്ടിട്ടിണ് വേറെ എവിടെല്ല അൻക്കറിണ സലന്നെ കക്കാടംപൊയെണ്. കക്കാടംപൊയെന്താ മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കി അല്ല സ്പോട്ടാ സ്പോട്ട് പറണെങ്കി ഈ അടുത്തടിന്റെ ഒപ്പള്ള ചെക്കൻ പോയി ചെക്കണ്ട്പർണ്. ഏതൊരു വ്യൂ വ്യൂന്നൊക്ക പറണങ്കി കോടിം മഞ്ഞക്കെയ്ട്ട് ആകെ മൂടിക്ക ത്രെ. കാണാനും കൂടിയില്ലത്ര അപ്പർത്തേ നിക്കന ചെക്കനെ പോലും കാണാൻല്ലാ അമ്മാതിരി കോടയാന്നാ പറഞ്ഞേ ചെക്കമാരൊക്കെ ആകെഇതായത്രേ പോയത് ഓര് അവിടെ ഏകദേശം എപ്പോളറിയോ എത്തിയെ ഓര് നല്ല മഴള്ള ടൈമിന അവിടെപ്പത്തിയപ്പോ ചെക്കന്മാര് ഓരോരുത്തർ പറഞ്ഞ് എടാ കാണാ ഇല്ലടാ അടുത്ത ചെക്കന്മാർ പോലും കാണാല്ലാ ആടേക്ക് പോയ്ക്കോ മൊതലാവുന്നൊക്കെ പറഞ്ഞെ അപ്പോ ഞാൻ വിചാരിച്ചു അപ്പ എത്രങ്ങള് എത്രൾക്കാർ വര ഒരാള് എത്ര വെച്ച എടുത്തത് അപ്പൊ പറഞ്ഞ് പൈസ പൈസ നോക്കണ്ട മുത്തെ ഞങ്ങള് എന്താലും അയിന് മാത്രം പൊട്ടിച്ചിട്ടൊന്നുല്ല ഞങ്ങൾ എണ്ണ അടിക്കനുള്ള പൈസയും പിന്നെ ജസ്റ്റ് ഫുഡ് ചെറുതായിന്ന് കഴിച്ചിട്ടുള്ള ഒരു നൂറ്പ്പേന് ബിരിയാണി അത് മാത്രങ്ങള് കഴിക്കു കൂടിപ്പോയാ ഒരാൾക്ക് മുന്നൂറുപ്യന്റെ അടുത്തത്രേ ആയിട്ടുള്ളൂ ചെക്കന്മാർക്ക് പോര കണ്ടപ്പ അന്തം വിട്ടത്രെ അമ്മാരി ക്ലൈമറ്റ് അതായത് ചെക്കന്മാരു മ മത മധേണ് പോയന്നു മധേരണ മ മധരാന്നല്ലേ എന്തരാ മറ്റേ മുംബൈത്തെ അവിടെ പോണെന്ന് പറഞ്ഞെന്ത്രാ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ കണ്ട അയിരി റിവേഴ്സ് വാട്ടർഫോളായിരിയത്രെ ഇങ്ങട്ട ഇങ്ങനെ കാറ്റിടിക്ക യത്രക്ക്‌ പോയത് മൊതലായത് അമ്മായിരി ക്ലൈമറ്റാണല്ലോ ചെക്കന്മാരാർഞ്ഞ് - ആയ് പോയ്ക്കോ ഇപ്പളാ കിട്ടുള്ളൂ കിട്ട്മ്പൊ മോനേ പോയിക്കോ ഇപ്പളാ കൊറച്ച് മഴയണ്ട് ചെല്പം രണ്ട്മൂന്നീസം കഴിഞ്ഞ മഴ പോകും അപ്പനിക്ക് മിസ്സാന്നൊക്കെ പറഞ്ഞേ അമ്മായിരി ക്ലൈമറ്റാണ് ഒരിക്കലും മിസ്സാക്കണറഞ്ഞെ. അപ്പൊ എന്താ കാട്ടാ ഇന്റെ അഭിപ്രായത്തിന് അങ്ങട്ട് പോയാ സെറ്റന്ന് തോന്നണു കക്കാടം പോയേക്ക് ആഹ് മധുരം നിക്ക് എന്തന്റെ അഭിപ്രായം
പിന്നെ ഭിപ്രായന്നെണ് കക്കടം പോ കൊഴപ്പൊന്നുല്ല പക്ഷെ എനിക് ഒന്നുടി ഞമ്മള് ഇപ്പൊ നമ്മളെ ക്ലൈമറ്റ് ന്നാല് നമ്മള കേരള ൽ ഒന്നാമത് നല്ല തണുപ്പ് നല്ല മഴ നല്ല ക്ലൈമറ്റ് ഇപ്പ നമ്മള് നമ്മ നാട്ടിപുറം തന്നെ കാണുമ്പോ നമുക്കൊ ഇത്രയും അടിപൊളി വൈബള് കാണാം. ഞമ്മളെ ഈ ഗ്രാമത്തൊക്കെ ഞമ്മളെ ഒന്നാമത്തെ നമ്മുടെ ഈ പാടത്തക്കാവണ വീട്. പാടത്തെ പറ്ഞ്ഞ അങ്ങനെല്ലടാ നമ്മള് പാടത്തിന്റെ മറ്റേ നമ്മള് വീട് നമ്മളെ പാട ന്നല്ല നമ്മള് വീട്ടില് റോട് വീട് വീടിന്റെ വീട് റോഡിന്റെ അവിടെണെങ്കിലും പാടത്താകുമ്പോ നമക്ക് ഒന്നുകൂടി സുഖാണ് നമ്മക്ക് പാ നമുക്ക് നമ്മള രാവിലെണിക്കുമ്പോ പാടത്തിന്റെ വ്യൂ കാണാം.
ഉം
പറങ്ങി വരുമ്പോ തന്നെ നമുക്ക് പാടം അടിപൊളിറ്റ് ഞമ്മക്ക് നമക്ക് രാവിലത്തെ ഫുഡയിക്കുമ്പോ നമ്മൾ പാടത്തോക്കിരിക്കണത് അതേപോലെ നമ്മൾ വൈ ആരാഉമ്പ കളിക്കാൻപോവാ ഫുട്ബോൾ കളിക്കാൻ പോവാ അതേപോലെ ചെക്കാൻമാരെപ്പോ കോള ട്ട് പോവാ അതക്കെ പറയുമ്പോ നമ്മൾ ഈ ട്രിപ് ഓണ്ട ആശ്യല്ല്യ മാ കാലത്ത് പിന്നെ ങ്ങള് പറഞ്ഞ പോലെ ഇപ്പൊ കക്കാടമ്പോഴവു കിടിലം ക്ലൈമറ്റൊക്കാരം പിന്നെ അതേപോലെ ഇപ്പോ ക്ലൈമറ്റ് വെ വച്ച് നോക്കാണേ മ്മക്ക് ഏറ്റോ അടിപൊളി ആയിട്ട്ക്ക ഒരു സ്ഥലം ഈ ഏറ്റവും അടിപൊളിയ്ട്ട നമ്മളിപ്പോ എല്ലരും ഞ് വേനൽകാലതാനാണങ്കില് നമ്മ ട്രിപ്പ് പോവാൻറ്റിയ ഒരു സ്ഥലം പറഞ്ഞാ കൊടയ്ക്കനാലായിരുന്നു
ആഹ്
കൊടേയ്ക്കനാല്ക്കൊന്ന് ഇപ്പോ ടൈമില് പോവാൻ വായ് പറ്റില്ല ഈ ടൈമിൽ ഭയങ്കര തണുപ്പാക്കാരം അതേപോലെ ഊട്ടി അങ്ങൻത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര തണുപ്പാക്കാരം ഒന്നാമത് പറഞ്ഞാ നമ്മള് അയി ഇതിനായിട്ട് അറഞ്ഞി തിരിക്കുന്ന ഒരു ഒരു ട്രിപ്പിന്റെ മൈൻഡ് ഉള്ളോര്ക്ക് ഇത് നടക്കും. ഇല്ലാതെ മറ്റേ വെറുതെ നടക്ക്നോർക്ക് ഈ സംഭവം നടക്കില്ല. ഒരു ട്രിപ്പിന്റെ മൈന്റ്ല്ലാതെ നമ്മള് വെറുതെ നാല് പുറം നടക്കുന്ന ഓർക്ക് അല്ലാതെ നമ്മൾ വെറുതെ ജസ്റ്റ് ആഹ് നമ്മള് ട്രിപ്പ് പോവാ ഒരു ട്രാവലർ എടുത്ത് പോവാറാഞ്ഞാട്ട് അങ്ങനെ പോണൊരു പറ്റൂല ചിലര് ഒറ്റ മൈൻഡ് ഉണ്ടാവും ഒറ്റ മൈൻഡ് ഉള്ള ഒരു അടിപൊളിയേകാരം. ഒറ്റമായിന്റ് പറഞ്ഞാല് ഓലിക്ക് മറ്റേ നമ്മള് ഇപ്പൊ നമ്മള് ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോണേകെക്കാളം ഓലിക്ക ഇഷ്ടം നമ്മൾ ആഹ് എടാ സെറ്റല്ലേ ഒരു രണ്ടായിരം രൂപ മറിക്കണ്ടാ റോളിയാണ്ട പൈസ നമുക്ക് പടക്കല്ല പോവല്ലേ ഒറ്റമയിൻ്റ്ന് പോകും പിന്നെ പ്പ രണ്ടായിരുപ മറിക്കാ ഒരു ഇവടെന്നിട്ട് കടം വീട്ടും കേറ്ററിംഗ് പോയിട്ടോ അങ്ങനെ എന്തിനേ പോ കട വീട്ടും ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ നമ്മള് ചെറുപ്പക്കാർ കാട്ട്ണ് പിന്നെ ജീവിതം ഒന്നേ ഉള്ളു ആ പ്പോ വാണെലും നമ്മള് ജീവിത്തിൽ നമക് അമ്മള് പോ ആണെലു അമ്മള് എക്സിറ്റ് ആവാ എക്സിറ്റ് മീൻസ് നമ്മള് എപ്പോവാണെലു മരിക്കാം പ്പയ്ന് മുന്നേ ജീവിതത്തിൽ ഹാപ്പി ആവാൻള്ള കാര്യങ്ങളൊക്കെ അമ്മള് കൂടുതലും ചെയ്യ നമ്മൾ കൂടുതൽ പൈസ എടുത്തു വെ ക്കുന്നാതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ച് അടിച്ചുപോളിച്ച് ജീവിക്ക ആവാർഭാടം വേണ്ട എല്ലാ സ്ഥലങ്ങള നമുക്ക് പറ്റാണെങ്കിൽ ഇന്റെക്കൊരു ആഗ്രഹണ് ഈ ലോകം മൊത്തം ചുറ്റണം ലോകം എവിടന്ന് തുടങ്ങിയല്ല അവസാനം വരെ ചു റ്റാള്ള ഭാഗ്യം നമ്മക്ക്‌ കിട്ടാണ അതാവു ഏറ്റവും നമ്മളെ ഈ ലോ മറ്റെ നമ്മളീ ജനി ചീനെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാൻ പോണത് അത്രയും ഞമക്ക് പൊലിവാക്കാ രമ്മള് എല്ലാ രാജ്യം കാണുമ്പോളും ഓരോ രാജ്യത്തിന്റെ ഭംഗി കാണുമ്പോളും അതൊക്കെ കാണുമ്പോ നമുക്ക് വേറൊയിട്ട് തോന്നും ഞമ്മള് വളരെ മറ്റേ നമ്മളെ ഇതി വാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോ ക്ക്മ്പോ ഞമ്മക്ക് നമ്മടെ രാജ്യങ്ങളെ കമ്പെയർ ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റും ഈ സംഭവം കൊണ്ട് വാക്കിയുള്ള രാജ്യങ്ങളും ഞമ്മളെ രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ നമുക്ക് ഇതി കാണാം പിന്നെ കൂടുതലായിറ്റും ഇപ്പൊ നമ്മൾ സന്ദർശിക്കാന് ഈ ടൈംമ് ഭയങ്കര മോശാണ് നമ്മള് ഈ മഴക്കാലം എന്ന് പറയണത് ഏ മഴക്കാലത്ത് നമ്മൾ സന്ദർ സന്ദർശിക്കുമ്പോൾ നമുക്ക് അപകടങ്ങളും കൂടുതലായിരിക്കും നമ്മൾ ഈ വള്ളപ്പൊക്കത്ത്ക്ക് മഴ മഴ വെള്ളപ്പൊക്കം നമ്മൾ ഈ പാറേടെ ഇടേക്കൊക്കെ പോയിട്ട് നമ്മള് നീ ന്താൻ പോവൂലെ അതൊക്കെ പോകുമ്പോ ഭയങ്കര എടങ്ങേറ് ആയിരിക്കും അപ്പ ഇതിനെ കുറിച്ച് നിങ്ങക്ക് എന്താ പറയാനുള്ളത്
ഞാൻ അങ്ങനല്ലെടാ ഞാൻ നോക്കുബ്ലെ ഇപ്പോ ഈ മറ്റേ ഇവടൊക്കെ പറഞ്ഞില്ലേ എന്താ പറയാ കൊടൈകനാലൊക്കെ കോടൈകനാലികൾക്കെ ഒന്ന് ഇപ്പോ ഞാനെ ഇപ്പൊ വല്യയൊരു ട്രിപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഞാൻ ഉദ്ദേശം എന്താറിയോ ഓവർ ബജറ്റ് ഫ്രണ്ടിൽ ആയി നല്ലൊരു സ്ഥത്തേക്കാങ്ങട് പോയാലോന്നാ ഉദ്ദേശ് അപ്പൊ അങ്ങട്ട് പോവാണെങ്കി നല്ല സുഖായിട്ട് പോവാ അതായത് എന്തായാലും നമുക്ക് വാണ്ട സ്ഥലത്ത്ക്ക് എന്താലും ക്ക്‌ പോവാൻ പറ്റും ഉറപ്പാണ് കാരണം ഈ ചില ഒരു കൂടി പോയ ഒരു മുന്നൂറ് റ്റൂ നാന്നൂറ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് അത്ര തുടിച്ചോ ഒര് അഞ്ഞൂറുള്ളിൽ പോവാൻ പറ്റുആണെന്നുണ്ടെങ്കി അതാണെ നമുക്ക് കക്കാടിപൊഴി പോവാ വേണെ അവിടുന്ന് കുരിശുമലേം പോവാ വേണെന്തുണ്ടെങ്കി അവിടെള്ള ഒരു ആസ് പാസ്സ് സ്ഥലങ്ങളോക്കെ പോവാം മിനി ഊട്ടി ഞാനില്ലാതിപ്പോ വല്യ ട്രിപ്പൊന്നും നോക്കിയ എത്തില്ല ഈ പറഞ്ഞത് ശരിയന്നെ എല്ലാട്ത്തും പോണം ഞാൻ അന്റെ ഫുള്ള് സപ്പോട്ടാ കാര്യത്തില് ഇക്ക് ഇക്കുഅതിനോട് നല്ല താല്പര്യംണ്ട് അതായത് ആദ്യഒന്ന് അദ്യോന്ന് ഫുള്ള് കേരളം ഫുള്ളൊന്ന് ആദ്യം ചുറ്റണം അതത് ഏട്ടു ചെട്ട് കാസർഗോഡ് മുതൽ അടി വരെ ഫുള്ളും ചുറ്റണം ചൈനൊക്കെ പിന്നെക്ക്ണ് പിന്നെ ഫുള്ള് ഇന്ത്യ ആ തലക്ക് മുതല് ഈ നെലക്ക് വരെ അതായത് കാ കാശ്മീർ ആദ്യ പോകണ്ട കാശ്മീരാ എന്നോ മൊതലൊള്ള മൂഡാണ് കാശ്മീർ ഒന്ന് പോണം കാശ് ആ മഞ്ഞിങ്ങന ഓരോ ചെക്കന്മാര് പോണ വീഡിയോ കാണോ അങ്ങനതോരോന്ന് കാണാൻ അല്ലാതെ ഞാഇത്വരെ പോയില്ലെടോ എനിക്കറിഞ്ഞില്ല അയിനെറിച്ചിട്ട് എന്ത്, ഞാ എല്ലാ ചെക്കന്മാരേം ഫോട്ടോസ് കാണുന്നെയാ. ഞമ്മക് ങ്ങനെ കൊതിയാവോടോ. ചെക്കമ്മാരോക്കെ ങ്ങനെ പോവാ. അന്നിട്ട് ഇങ്ങനെ ഞാ, എന്തായാലും പോവ്ണ്ട്. ഈ അടുത്ത് ന്തായാലും പ്ലാന് ഇട്ണ്ട്. എന്താലും പോവാന് അതായത് എന്തായാലൊന്ന് പോണന്നുള്ളൊരു പ്ലാനിങ്ങില് ചെക്കന്മാരെ വെച്ചിണ്ട് ഇത് കുറച്ച് ഫണ്ടൊക്കെ സെറ്റക്കി വെച്ചിട്ട്, ഒരു കൂടി പോയ ഒരു പതിനയ്യായിരം. അയ്ല്, എല്ലായിടത്ത് ഡൽഹി, പിന്നെ അതേമാരി തന്നെ മുംബൈ പിന്നെ, ഒന്ന് ഹൈദരാബാദ്. പിന്നെ, നേരെ കാശ്മീർ. അങ്ങനെ, എന്തൊക്കെ കൊറേ പ്ലാൻ ഉണ്ട്. ഞ നേപ്പാളൊക്കെ പോണംന്നാറയുന്ന്. നേപ്പാളൊക്കെ മൊത്തം മൂടാണ്. അയിലിക്കൊന്നുംഇപ്പോ കടക്ക്ണില്ല. എന്തായാലും ഇപ്പോ ഞാൻ വിചാരിച്ച എന്താറിയുഒ അങ്ങനൊ ഒരു ഇന്ത്യ ഫുള്ളും ചുറ്റണം പിന്നെന്ന് വെച്ച ഈ പറഞ്ഞ ഓരോ രാജ്യം അതായത് കുറേ വ്ലോഗേർസിനെ കാണില്ലേ? ഓലെ മെയിൻ പണി എന്താ? അയ്ല് പൈസ ഇടും എടാ. നമ്മളി വിളിക്കല് മാത്രല്ല ഇങ്ങ ങ്ങട്ടും പൈസ കിട്ടോയ്. അതാ മെയിനായിറ്റ്. അത് അങ്ങട്ട് കൊടുക്ക് ണീലേറെ അവിടെ എത്ര കൊടുക്ക്ണ്, അയിന്റെ ഏരട്ടി ഇങ്ങട്ട് പൈസട്ടും. ഇയ്യ് വ്ലോഗില് നോക്കിയോക്ക്, ഓര് വെറുതെങ്ങനെ യാത്രിക്കാണ് എത്ര വല്യ ട്രാവൽ വോഗിലൂടെ എത്ര പൈസ ഉണ്ടാക്കട്രോരൊക്കെ പൈസ ഉണ്ടാക്കാൻ അല്ലട്ടോ മെയിൻ നമ്മളെ ഇത്. ഇക്ക് മെയിനായിട്ട് നല്ല യാത്ര വാണം. അപ്പൊ ഞാൻ പറയാണെങ്കിലേയ്! ഇപ്പൊ തൽക്കാലം ഇപ്പോ ഞമ്മക് അയില്കൊന്നും എത്തണ്ട. ജസ്റ്റ് ഇപ്പ എന്തായാലും വെറുതെ ഇരിക്ക. വെറുതെ ഇരിക്കാന്നറഞ ചടച്ച് പണ്ടാരടങ്ങി വീട്ടില് ഇരിക്ക. അപ്പോ, എന്തായാലും, ഏതായാലും കറ, കറങ്ങാൻ പോക്കാനൊരിതാ. ചെക്കന്മാരോപ്പം ഓരോ വീഡിയോസും ഒക്കണ്ടപ്പോ. , ജസ്റ്റ്‌ ഒന്ന് കക്കാടംമ്പൊയിൽ ആട്ന്ന് തുരിഷ് മലിം പോവാന്നുള്ളതിന്റേം പ്ലാന്. അതായത് എന്തായാലും, പോയ എന്തായാലും വെറ്തെ ല്ല പോയ എന്തേലും കക്കാടംപൊഴി കുരിശുമലേം എന്തായാലും പോയിണ്ടെങ്കി ചെക്കന്മാര് പറെഞ്ഞി കിടിലം ക്ലൈമറ്റ് മാറി വെറുതെ നമ്മള് കാണാം ഈ അടുത്തൊക്കെ കിട്ടുള്ളൂ കുറച്ച് കഴിഞ്ഞ സൊ ഈ ക്ലൈമറ്റ് എന്തായാലും വരില്ല ഈ ക്ലൈമറ്റ് നല്ല നിർത്താതെ മഴ പെയ്ണ്ട് നിർത്താതെ മഴപെയ്ന്നത് കൊണ്ട് ഈ മഴയെന്താലും നിൽകൂല കുറച്ച് നേരം എന്തായാലും മഴ ഉണ്ടാവും എന്റെ അഭിപ്രയത്തിൽ ഇപ്പം തന്നെ അങ്ങോട്ട് പോയലോ ഇന്ന് തന്നെ പോവാ ഒറ്റ മൈന്റ് ആക്കിയാലോ ഇന്ന് രാത്രിലൂപ്പിലിങ്ങ് നാളെ രാവിലെയാണെങ്കി നമ്മക്ക് കരിയത്തുപാറ ഒന്ന് പോവാ കരിയത്തുപാറ കോഴിക്കോടാട്ടാ ഞാൻ പോവൂന്ന് പറഞ്ഞ് ദൂരെ അല്ല കക്കാടംപൊഴി ദൂലെക്കെണ്ട് അങ്ങനെന്തെണ്ടെങ്കിൽ മീനി ഊട്ടി പിടിക്കേണ്ടി വരും മിനുട്ടിക്ക് അത്ര ദൂരംണ്ടാവില്ല മീനൂട്ടിയുണ്ടെങ്കി പോവാണുന്നുണ്ടെങ്കി സുഖായിട്ട് എത്തും ചെയ്യുക യാത്രയും സുഖാണ് എന്താ കാട്ട്ക അപ്പൊ അങ്ങട്ട് പോകണേ നമുക്ക് മൊതലാവും ചെയ്യും എന്താകാട്ടണ് ഇപ്പ അങ്ങട്ട് പോയാലോ
ആഞമ്മക്ക് എന്താച്ചാ സെറ്റ് ചെയ്യാം നമ്മക്ക് പറഞ്ഞാല് ഇപ്പ പറഞ്ഞാല് നമ്മള് ഒറ്റ മൈൻ ഒറ്റക്ക് പോയാല്എന്ത് കാര്യം നടക്കൂല നമ്മള് ഈ പ്ലാൻ ചെയുന്തോറും നമ്മള് വീട്ടുകാര് മുടക്കാനും അതേപോലെ നമ്മള് വീട്ടുകാരോട് പറഞ്ഞു പോകണം അത് സമ്മയിച്ചു പക്ഷെ നമ്മള് വീട്ടുകാരോട് പറഞ്ഞ് പോകുമ്പോഴും പറയാതെ പോകുമ്പോഴും നല്ല വ്യത്യാസം ഉണ്ടാവും പറഞ്ഞു പോകുമ്പോ നമ്മള് പറഞ്ഞു പോണം എല്ലാ കാര്യവും പറയണം ഇല്ലാ നമ്മള് തോന്നിയ പോലെ ഇറങ്ങി പോയാല് അത് പ്രശ്നമാവും നമ്മൾ പറഞ്ഞു പോവാ പക്ഷെ പറഞ്ഞു പോകുമ്പോൾ കൂടുതലും ഓരോ ചോദ്യങ്ങളാകും എങ്ങോട്ടാണ് എങ്ങനെയാണ് ആ വരുമ്പോ നമ്മുക്ക് ഓൽക്ക് ഒരു പേടിയൊ ക്കെയാവും ഓല് നമ്മുടെ രക്ഷിതാക്കളല്ലേ ആ ഒരു ചിന്ത വരുമ്പോ നമ്മള് അത് നമ്മള് മെല്ലെ നമ്മള് മെല്ലെ ഒഴിവാവാന് നമ്മക്ക് ചേ നമുക്ക് നമ്മുടെ മനസിന്ന് വരും ഇവര് പറയുബം ഇങ്ങനെ പോവാ അല്ലെങ്കിൽ ഇങ്ങനെ പറ ഇന്ന് സ്ഥലംത്തിക്കാണ് ഇപ്പ വരാ ഒരു പത്ത് മിനിറ്റ് ഒരമണിക്കൂർ ദേ എന്നാല് ഒരു മണിക്കൂർ അരമണിക്കൂർ ദേ വരാഎന്നിട്ട് ഒറ്റ മൈറ്റില് അങ് പോവുക അല്ലാതെ പ്ലാൻ ചെയ്ത് പോവല് നടക്കൂല ചോദിച്ചാൽ നമുക്കറിയില്ല നമുക്ക് നമുക്ക് എന്തായാലും പോ വ്വണം ഏ ലൈഫ് പറയണത് ഒരു നീണ്ട യാത്ര നമ്മളിപ്പം ഇവിടെ ടെമ്പററി ആണ് നമുക്ക് നമ്മൾ ഇനി മരിക്കുമ്പോ മരിച്ചു പോയാ ഞമ്മളെക്കെ ഇതിലുള്ള എന്നാലെനമ്മള് പെർമലന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നതാണ് അപ്പൊ അതിന് മുന്നേ നമ്മള് ടെമ്പററി ആയ സ്ഥല നമ്മള് എന്തായാലും ഉള്ളതൊക്കെ നമ്മള് കാണണം എന്തായാലും നമ്മൾ ഇവിടെന്ന് ജീവിച്ച് അപ്പോ മരിക്കണത് നമ്മ സന്തോഷത്തോടെ നന്മകളെക്കെ ചെയ്ത് മരിക്കാം അപ്പൊ ഏന്തൊക്കെ പറഞ്ഞാല് നമ്മള് ഈ കൂടുതലും നമ്മള് ട്രാവല് ചെയ്യുമ്പോ നമ്മ മനസ്സിന് കൂടുതല് സന്തോഷങ്ങൾ ലഭിക്കും നമ്മള് നമ്മളെ വിഷമങ്ങളൊക്കെ നമ്മള് മറക്കാനാണ് കൂടുതലും ശ്രമിക്കുക അതൊക്കും ആളുകൾ ശ്രദ്ധിക്കണില്ല ആളുകളെന്താ ട്രിപ്പ് പോവ്വ ആ എന്താ ഫുഡ് കഴിക്ക ഫുള്ള് ഫുഡ് അടി എന്നിട്ട് ഒറ്റ കിടത്താ- റും പോയിട്ട്പിന്നെ പിറ്റെസം എണീച്ചിട്ട്ഒരു ഫസ്റ്റ്റ്റത്തെ രാവിലെ മാത്രേ ഉള്ളൂ കാണാൻ പോകുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുള്ളു പിന്നെ ഓൾക്കും മട്ടിയും അതാണ് ഈ ഫുഡ് അടി അമിതമായി കഴിച്ചാല് ഞമ്മള് പറയിലേ ഈ നമ്മക്ക് ഇനി മട്ടിക്ക് നമ്മുക്ക് ഉറങ്ങാം അങ്ങനെയൊക്കെ ഒരു തോന്നല് വരും അതിന് വേണ്ടി നമ്മക്ക് മിതമായിട്ട് ഫുഡ് കഴിച്ചിട്ട് പിറ്റേദിവസം നമ്മള് ഇപ്പം നമ്മൾ രാവിലെ എവിട്ക്കെലും പോവാണെല് ഇങൾ പറഞ്ഞപോലെ കൊടി കൊടിയുത്തിയ മലയിൽ നമ്മള് ഇവിടക്ക് ജീപ്പല് പോവുവാണെങ്കില് നമ്മള് വിചാരിക്കൂലെ നാല് മണിക്ക് എണിക്കണം ഫുള്ള് സെറ്റ്ആക്കണം അടിപൊളിയാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മള് എണീക്കും അപ്പൊ ആ ഒരു മൈൻറ്റ് വെച്ച് നോക്കുമ്പോ നമുക്ക് ഒന്നുകൂടി സെ സെക്കാൻ ചാൻസുണ്ട് അപ്പൊ നമ്മള് നമ്മള് പ്ലാനിങ്ങില് പോണം പെട്ടെന്ന ഒരു സ്ഥലത്ത് പോയാ ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല നമ്മളിപ്പോ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഒരു അറിയാത്ത സ്ഥലം നമ്മൾ ഈ രാ രാജസ്ഥാന് അല്ലെങ്കിൽ ഇപ്പോ എവിടെലും ഹരിയാന അരെ എവിടെലേക്ക് നമുക്ക് രാജസ്ഥാന എവിടെ കുറ സ്ഥലങ്ങള് കാണാണല്ലോ ഡൽഹി അവിടെക്കെ പോകുമ്പോ നമ്മള് ഒന്നല്ലെങ്കില് യൂട്യൂബില് നമ്മൾ ജെസ്റ്റ് സർച്ച് ച്യൂല അതിനെ കുറിച്ചിട്ട് അങ്ങനെല്ലാം സെർച്ച് ചെയ്ത് പോകുമ്പം നമുക്ക് ഒന്നും കൂടെ അതിനെ കുറിച്ച് അറിവുകൾ ലഭിക്കാനാണ് കിട്ടുക നമുക്ക് അറിവുകൾലഭിക്കും അപ്പൊ നമ്മക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടുമ്പോ നമ്മൾ ഒന്നാമത് ആൾക്കാരോട് ചോദുച്ചു പോുവും മറ്റേത് പറയുമ്പോ നമുക്ക് ഒരു കല പില ഒരു തേങിം അറിയാതെ പോകുമ്പോ നമുക്ക് ആകെ വട്ടാക്കും ഏ ഇതിന്റെമ്മ ഇതിന്റെ തമ്മിൽ രണ്ട് വ്യത്യാസംഉണ്ട് കൂടുതൽ ആൾക്കാര് നമ്മള് മറ്റേ ഇപ്പ പ്ലാൻ ചെയ്യുമ്പോ ഒന്നല്ലെങ്കിൽ പാക്കേജ് എടുത്തിട്ട്പോവും നമ്മള് ഒന്നാമത് പാക്കേജ് എടുക്കാതെപോവാ അതൊരു വൈബാണ് ഒന്നാമത് നമുക്ക് ഒന്നും അറിയാത്തസ്സ്തലം നമ്മള് സ്ട്രെഞ്ചേഴ്സ് കമ്പനിയാവും ഏ അതൊക്കെ ഒരു വല്ലാത്തൊരു വൈബ് ആണ് അപ്പോ ഇതിനെ കുറിച്ച് പറയാൻ നമുക്ക് കുറെഉണ്ടാവും നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പൊ ഓക്കെ താങ്ക് യു